ആ കേൾക്കുന്നില്ലേ
എന്തല്ലാ വിശേഷം
എന്താ നല്ലത് സുഖാണ് ഇന്നട്ട് ചായ കുടിച്ചോ
ലാ നീ കുടിച്ചോ
എവ്ടെ ആയിരുന്നു
എന്താ കേ കടിയന്താ
കടി പഴം പഴം കൊണ്ട് ങ്ങനെ എന്താ തേങ്ങിം തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കല്ലോ
ആഹ് കായ് വാട്ടി പഴം വാട്ടിയതാ
ആഹ് വാട്ടീട്ട് തേങ്ങ മുട്ട അങ്ങനൊക്കെ ഇട്ട്ട്ട്
ആ അത് ശെരി ആ മ്മള് ഇവ്ടെ കായി മുട്ട ന്ന് പറിം
ആഹ് ശരി ഞങ്ങക്ക് പേരൊന്നും അറിയില്ല പേരൊന്നും ഇട്ടിട്ടില്ലയിന് വേറെന്താ മ്മ് മക്കള് ഒന്ന് കുടിക്കാനായിട്ടുള്ളൂ ഒന്ന്പ്പോ ഇരുപത്തൊന്ന് ദൂസായിട്ടുള്ളൂ കഴിഞ്ഞിട്ട്
അതെ യാ ആ അതെല്ലേ ആ ആ പിന്നാ
ചെറുക്കൻ സ്കൂളിട്ട് വന്നു ഓൻ കുടിച്ചു
ആ അതെ കുട്ടിളെല്ലാം സ്കൂള് വിട്ട് വന്ന് കയിഞ്ഞാല് പിന്നെ അവരെ നോക്കലല്ലേ പണിണ്ടല്ലോ ഹാ ചോറ്ന്നോ വന്നല് ഞ്ഞാല്
ഏയ് ചോറൊന്നും കഴിച്ചൂല അല്ലെങ്കി ബിസ്ക്കേറ്റ് ബേക്കറി ഐറ്റംസാണ് ആ
ആഹ് അതെ ളും അങ്ങനെ തന്നെ രണ്ട് മോന് വന്നാ പടയ എല്ല ഇങ്ങനെ തപ്പലാ അതും നോക്കി ഇതും നോക്കി ആ ഇത് നോ ക്കി അത് നോക്കി ആ അത് സ്ഥാനത്ത് ചോറ് നോക്കാ കറി എന്താ ചോയ്ക്കാ അതൊന്നു ഇല്ല
ആ അത് ഇവടീല്ല എത്രയിക്ക്ണ് ഓന്
മോന് പത്ത് വയസ്.
ആ ഇൻ്റിം ഇന്റെ മോന് ഏഴ് വയസ്സ് കഴിഞ്ഞിട്ടൊള്ളു.
ഏഴ് വയസ്. ആ അനക്ക് മോള്ണ്ട് പറേസ്
ആ അതെ ലേ.
പിന്നെ ചെറിയൊരു ബേബ്യാ
ഏ എത്രായിക്ക്ണ്‌? നാല് മാസ് ല്ലെ, അത് പെൺകുട്ട്യാ?
മോന് മോന്.
ഏ മോനാ.
പിന്നെ, ഇതിപ്പത്തെ വാവ എന്താ? അതെല്ലേ ആ ആ പിന് പിന്നാ വേറെ എന്താ
വേറെ എന്തൊക്കെയാ അകത്ത് പിന്നെ കാലാവസ്ഥ ഒക്കെ എങ്ങനെ ആ മഴ ഉണ്ടോ ഇല്ലേ രാത്രി ഒറക്കം ഒന്നും ഇല്ല ആ ഇവിടെ ആളെ നിർ ത്തിക്ക്ണ്‌ എന്നാലും നമ്മലിനിക്കേണ്ടത് നമ്മളുതന്നെ എണീക്കേണ്ടേ
ആ അത് ശരി തന്നെ
ആ ഹോംനെഴ്സനെ വിള്ച്ചക്ക
ആഹ് ഞാന് ആളെ നിർ ത്തിച്ചിനെ പക്ഷെ രാത്രി വേണ്ടാന്ന് പറഞ്ഞ് രാത്രി ഉമ്മ നോക്കും
ആ ഹ് രാ ഉമ്മ നോക്കും ഇല്ലേ
രാത്രി അങ്ങനെ നമ്മള് പറഞ്ഞ് നിൽക്കേണ്ടാന്ന് പറഞ്ഞ്
ആഹ് ഞാൻ കല്യാണം കഴിച്ച് കൊടുത്താണ് കിടക്കണത്
എങ്ങനാ
കല്യാണം കഴിച്ച് കൊടുത്താണ്ന്ന്
ആഹ് ആഹ് ആഹ് നോമ്പിന് വന്നിട്ട് ഡെലിവറി- ഉണ്ടായത്
ആഹ് ഈ ആഹ് ഈ ഇതിന് കഴിഞ്ഞ നോമ്പിന് ആഹ്
അപ്പൊ പിന്നാ തീരെ ആള് സെറ്റ് ആവൂലാലോ. കൂടെ ക്കുമ്പം
ഇമ്മാക്ക് ഇമ്മാക്ക് വെയ്ക്കോലലേ ഉമ്മക്കെ ചെറുപ്പക്കാര
ആരൊക്കെ
നിങ്ങള ഉമാക്ക്
അല്ല രണ്ട് ഉമ്മാമ്മ ബാക്കിയുള്ള ആളെല്ലാം രണ്ട് ഉമ്മാണ് നോക്കിയതെ ബാക്കി മക്കളെല്ലാം എന്റെ എട്ടത്തി എന്റെല്ലാം പക്ഷെ ഇപ്പൊ ഉമ്മാക്ക് അത്ര ഷോൾഡറിന് വേദന എല്ലാം വന്നിട്ടുണ്ട് ഡെലിവറി ആ ആ കുളിപ്പിക്കാനൊന്നും പറ്റൂല അത്ര കൈയില്ല് നമുമ്മ നോമ്പ് എടുക്കുന്നില്ലേ കുറെ പറഞ്ഞ് വെക്കണ്ട ഞാൻ നോക്കിക്കോളാം ഞാൻ പറഞ്ഞ് വേണ്ട എന്തായാലും വാക്കാന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അന്നിട്ട് പിന്നെ ആളെ
നിങ്ങള അവിടെ എടുത്ത് എടുത്തിനകിട്ടി കും ആളെ
ആ ഞാന് ഇതേപോലെ ഒരു ഓഫീസി നിന്ന് ബന്ധപ്പെട്ടിട്ട് കിട്ടിയതാ
ആ ഞങ്ങളിവിടെ പെരുന്തൽമണ് ഓഫീസിന്നാണ് കുളിക്കലേ
ആ അതന്നെ അതന്നെ ഞാനൊരു ഓഫീസ് മുഖേനാണ് കിട്ട യത് സാധാരണ നമ്മളെ ഏ് നാട്ടുംപ പുറത്തന്നെല്ലാം കിട്ടും ഇങ്ങനെ വീട്ടിന്റെ അടുത്തുള്ള ആളെല്ലാം പക്ഷേ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു
ആ ഞങ്ങള് അതെ വേണ്ടാന്നുവച്ചത് ഇവിടെ ഉണ്ട് ചെ ഞമ്മള അത് വേറൊരിതാവും പിന്നെങ്ങനെ അതെയ ആ അതെ ആഹ് പിന്നെ ഇല്ലാത്തത്
ആ അവ അവരെ അവരുതായ ശൈലിയില് അങ്ങ് പറയും ഞമ്മക്ക് നോമ്പുവാ ഞമ്മള് തന്നെ പറ പുറത്ത് നടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട്
അത്കൊണ്ട് വന്ന് പോകാല്ലേ വൈകുന്നേ ന്നേര
ആ അതാ വരും ഒരു എട്ട് മണിന്റെ ഉള്ളിൽ എന്തായാലും എത്തും വെള്ളം ചൂടാ ക്കും പിന്നാ എന്നിട്ട് എന്റെ ഫുഡ് പക്ഷെ ഫുഡും കാര്യങ്ങളെല്ലാം ഉമ്മയാട്ടാ ഉമ്മയും സിസ്റ്ററും അത്തെല്ലാം കൂടി ചെയ്തു തരും ഇവർക്ക് എന്നെ മെയിന് ആയിട്ട് വെള്ളം ചൂടാക്ക എന്നെ കുളിപ്പിക്ക കുഞ്ഞീനെ കുളിപ്പിക്കാ നമ്മളത് അലക്ക അതന്നെ പണിയുള്ളൂ ഉം അതന്നെ പണി ന്നെ അലക്കിയത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മടക്കി വെക്ക
അത് കഴിഞ്ഞിട്ട് പോല അവര് പോവൂലേ
ആ എന്നിട്ട് പോവും ഉം ഒരു ഉച്ചയാകുമ്പത്തേക്ക് പോവും
ആ അന്തെങ്ങെള് എത്ര കൊടു പോവും അവർക്ക് നാൽപ്പത് ദിവസ്തിന നിർത്തിയത്
ഞാനൊരു ഇരുപത്തിയൊന്ന് ദിവസം
ആ അത്രോള്ളൂ നിർത്തിയത് ല്ലേ
ഇരുപത്തൊന്ന് ദിവസം ആഹ് അതുവരെ നിർത്തിച്ചു പക്ഷെ എന്റെ ഇരുവത്തെട്ട് ദിവസം ആയിട്ടുണ്ട് ഹോസ്പിറ്റൽ നിന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്
ആ ഞങ്ങള് അങ്ങനെ തന്നെ ഹോസ്പിറ്റൽക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല
ദേ ആ ദിവസം കളയണ്ടേ
ആ അതെ
ട്ടന്ന് ഒന്നും വരണ്ടാന്ന് പറഞ്ഞ്
ഉം അവിടെ പിന്നെ പ്രത്യേകിച്ച് ജോലി ഒന്നുവില്ലല്ലോ ഹോസ്പിറ്റല്
അതെ പിന്നെ അവര് മാത്രല്ല ഡെയിലി പേയ്മെന്റാന്ന് നമ്മള് ഡെയിലി കൊടുക്കണം എന്നല്ല നമ്മള് ഒ ഫീസിലാണേൽ ബില്ലെല്ലാം അയച്ചു കൊടുക്കണ്ടേ അപ്പൊ പിന്നേ ഇത് ഡെയിലി ആയിരം വെച്ചിട്ടാണ് കൊടുക്കണ്ടത്
ആ ഏയ് ആയിരം വെച്ച് കൊടുക്ക ണല്ലേ ഞങ്ങള് ഇപ്പോ ഹോംനേഴ്സ് ആയി ട്ടും ആയിരുള്ളൂ ട്ടോ നാൽപ്പതിനായിരാണ് നാൽപ്പത് ദിവസന്ന് വന്നിട്ട് പറഞ്ഞ
അതെല്ലേ അപ്പൊ നാ പ്പതിനായിരാ
ആഹ് നാപ്പതിനായിരാണ് പിന്നെ നമ്മള് പതിനാലിനു നാപ്പത് തിന് നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാം പിന്നെ ഞങ്ങളെ വീട് ട്ടില് ഇവിടെ എന്താ തൊടക്കാനും ഉമ്മാക്ക് അങ്ങനെ കയൂല്ല ഉമ്മാന്റെ കയ്യിന് കുറെ മുന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് കമ്പിയൊക്കെ ഇട്ടിട്ടെ അപ്പൊ അങ്ങൻത്തെ ജോലിയൊന്ന് ചെയ്തരാനൊക്കെ പറഞ്ഞിക്ക്ണ് അപ്പ അയിന് വേറെ നമ്മള് എക്സ്ട്രാ വേറെ കൊടുക്കണം എസ്തറ കൊടുക്കാ രണ്ടോ മൂന്നോ എത്രയിലൊക്കെ ച്ച് അങ്ങനെ കൊടുക്കണം അവര് പോകുമ്പോ അവരെ കയ്യിലിട്ടോ ഓഫീസില് നമ്മള് നാപ്പത്തിനായിരം ട്ട് നമ്മള് അവിടെ
കൊടുക്കു അല്ലേ ആ അതന്നെ നമ്മള് ഓഫീസിതന്നെ അടക്കേണ്ടത് വരുവായി റ്റി യാതൊരു ബന്ധവും ഇല്ല പൈസെന്റെ ഉം
പിന്നെ വേറെന്താ ഉം എന്താ ചായ കുടിക്കാത്തത് മഴ ഇണ്ട് ഇപ്പോ ചെറുതായിട്ട് ഇങ്ങനെ പെ
ക്കണം ഞാൻ ഇന്ന് അലക്കിയത് അലക്കിയ ഡ്രസ്സ് തെല്ലാം ഇണ്ട് അപ്പം അത് ഉണങ്ങിയിട്ടില്ല അത്ര ഉണങ്ങിട്ടില്ല അപ്പൊ അതെല്ലാം എടുത്തിട്ട് ഒന്നിങ്ങനെ ഡ്രയറില് ഇട്ടൊണ്ടിരിക്കാചെയ്യുന്നത് ആ പ്പതും ഉണങ്ങാത്തതും ഇന്ന് വെയില് ഇണ്ടായിന് ചെറിയൊരു വെയില് ഇണ്ടായിന് ക്ഷെ എന്നാലും ബോഡ് ട്ടിഒന്നൊണങ്ങാന്ണ്ട്
ആ വെയിൽ ഇണ്ടായിരുന്നല്ലേ അവിടെ ഇന്ന് ഞങ്ങക്ക് മഴയായിരുന്നു വെയിലില്ല
ഇല്ല ഇല്ല നല്ല വെയിൽ ഇണ്ടായിന് രാവിലെ എല്ലാം ഒരു മഴക്കാറാന്ന്‌ ഇണ്ടായത് പിന്നെ ഒരു വെയിലിണ്ടായിന് പക്ഷെ അത് ഒണങ്ങണ്ട ഇത്ണ്ടാട്ടില്ല അലക്കാൻ കൊറച്ച് ലേയ്റ്റായി
ആ
മെഷീൻലാ അലക്കല്
ആ ഞങ്ങളതോ മോളതോ ഏയ് മോളത് കല്ലിലാ
ആ ആ മൊളകല്ല എല്ലാര് തും
എൽ എല്ലാരതൂ ആ ആ അവരോ
എല്ല അല്ല വീ
ആ ആ ഞങ്ങള് വീട്ട്ല് മിഷീന്ലന്നേ അനക്കല്
അല
ഉം ഹസ്ബെൻറിന്റെ ഹസ് ഹസ്ബെന്റിന്റെ പൊറത്ത് പോയി പോണ അല്ലേ അപ്പൊ അവരത് വേറെടും രണ്ടൂസം കൂടുമ്പോ, ആ പിന്നെ ഇന്റതും, പ്പ ഞാ ഇങ്ങനെ കെടക്കണോണ്ട് അവര് തിരുമ്പും. അല്ലെങ്കിന്റെ തും‌ മോൻ്റതും പിന്നെ ഒന്നിച്ച് ച്ചിടും മീശിനിലെ അങ്ങനെ ഒറ്റക്കോറ്റക്ക് അങ്ങനെ ത്ടൂല പൊർത്ത്പോണത് പിന്നെ ഹസ്ബെന്റിന്റെ പിന്നെ ഞങ്ങളെ കൂട്ടത്തില് ഇടെ ട്ടാനിട്ട് അങ്ങനാട്ടും ഉം പിന്നെ ബെഡ്ഷീറ്റ് അങ്ങൻത്തൊക്കെ വേറെടും ഉമ്മാന്റെ ഉമ്മ വേറെ ടും
ആ ആ ആ അതെ മെഷീ നിണ്ടായ നല്ല എന്റെ വീട്ടില് അതൊണ്ട് പെ
ആ ഒണങ്ങാനും നമ്മു കലക്കാനൊക്കെ എന്താ നമ്മൾക്ക് ഈ മ ക്കളെ യൂണിഫോ മിതൊക്കൊന്ന് കല്ലിലിട്ട് ഒര്ത്യാമതി യെല്ലോ ഇപ്പൊ അതൊക്കെ തന്നെ എന്നാ ത്തന്നെ അമ്മക്ക് ജോലി തീരിണില്ല
മെഷേനിലിട്ട് കഴിഞ്ഞാൽ അങ്ങ് ജോലി അങ്ങ് കുറയും നമ്മളെ
ആ നോക്കണ്ടാ എന്നാ തന്നെ ഞമ്മക്ക് പരാതികളല്ലേ
കല്ലിന്റെ മേലെ പോയാല് അതെല്ലാം ഞമ്മള് ചെയതോണ്ട്ക്കണ്ടെ ഒര് ചെറിയ ടൗവല് ന് വരെ നമ്മള് വെ കണം അലമ്പണം ആറിയിടണം പിന്ന
ഏ സ്പിന്നില് ഇടാനെ എന്താന്നറിയോ സ്പിന്നിൽ ഇട്ടാല് ഞമക്ക് ഈ മഴക്കാലത്താണ് ഏറെ ഇത് ഒണങ്ങി കിട്ടാനേ സുഖാണ് രാവിലെ നേര്ത്തെ ണി നേരത്തെ എണീ ച്ച് നേരത്തെ തിരുമ്പും
ഫാനിന്റെ കാറ്റ് തട്ടി കഴിഞ്ഞാ വേഗം ഉണങ്ങുവല്ലോ
വേ ഒൺ
ഉം ഹും വെറെന്താ
വേറെ എന്താ ഇങ്ങട്ട് രാത്രിക്ക് ഇപ്പൊ ഫുഡാ എന്താണ്
രാത്രിയില് ചോറല്ല പിന്നെ എന്താങ്കിലും ഉണ്ടാക്കും ദോശ യാ പത്തലാ അങ്ങനെ എന്തെങ്കിലും ഇല്ലില്ല ഇല്ല ആരും കഴിക്കൂല്ല ഉം ഉച്ചക്കേക്ക് മാത്രം ചോറും ക റിം വറവുമെല്ലാം ഉച്ചക്കെക്ക് കണക്കാക്കിട്ടേ വെക്കു
എന്നും അങ്ങനെയാ തന്നെ രാത്രി
ആ രാത്രി എപ്പളും ഭക്ഷണം ഉണ്ടാക്കണം വേറെ രാത്രി അത് കഴിക്കൂല്ല ഒരു നേരം തന്നെ ഇപ്പം ഇവിടുന്ന് ചോറ് കഴിക്കൂല്ല കുട്ടിയേള് അന്നേര അന്നര പിന്നെ രാത്രി തീരെ കഴിക്കൂല
അയ്ക്ക് എന്താ ഇങ്ങട്ട് കറിയൊക്കെ ഉണ്ടാക്ക
കറി ഇതേപോലെ മീന് ഉണ്ടെങ്കി മീന് മുളകിടും ചിക്കൻ ഇണ്ടെങ്കിൽ ചിക്കന് ബീ പിന്നെ ബീഫ് അല്ലാതെ ഒന്നും ഇല്ലെങ്കിലും മുട്ട പരിപ്പ് അങ്ങനെ എന്തെങ്കിലും
ഞങ്ങള് ഇവടെ ചോറന്നെയാണ് രാത്രി
അതേല്ലേ ചോറുണ്ണാ അപ്പൊ ചോറിന് കൂട്ടിട്ടന്നേ കറികള് ഇണ്ടാക്കാ
ചോറിന് രാവിലെ ഇണ്ടാ ക്കും ഇന്റെ ഹസ്ബൻഡിന് ചോറ് കൊണ്ടോണം അപ്പൊ ഒൻപത് മണിയാവുമ്പത്ത്ന് എല്ലാം റെഡിയാ ഉപ്പേ എല്ലാ ഇത് ന്ന് പർണാല് മീൻ വറക്കൊന്നുല്ല ട്ടോ മീന് ഞമ്മക്ക് ഇത്‌ലെ വരുമ്പോ തന്നെ സമയം പിടിക്കും പത്ത് മണി ക ഒക്കെ കയ്യും ഉപ്പേരി തോരം വെക്കും കറി ഇണ്ടാക്കും അത് ത്തയിക്കും പിന്നെ മോൻക്ക് വേറെ സോയാബീനോ കിഴങ്ങോ ഒക്കെ പൊരിച്ചത് അത് വേറെ പിന്നെ വൈകിട്ട് വേറെ ചോറ് വെക്കും ഒര് നാല് ആ
ആ ശരി എന്നാല് ഇതിലേക്ക് വേറൊരു കോൾ വെരുന്നു ഓക്കെ അ